ഹലോ
ആഹ് ആഹ് കേക്കണ്ട്
ആഹ് എന്താ അൽഹംദുലില്ലാ റാഹത്ത്ന്നെയാണ്
ആഹ് സുഖമായിട്ട് പോണുല്ലേ ഓക്കെ എന്താന്ന് മഴൊക്കെ ഉണ്ടോ രാവിലൊക്കെന്ന്
ഓഹ് ഓഹ് നല്ല മഴണ്ടല്ലോ
ആഹ് നല്ല മഴയുണ്ട് എന്താ മഴൊക്കെ പെയ്ത് അവിടെ സേയ്ഫല്ലേ
ആഹ് സേഫ് ആണ് സേഫ് തന്നെയാണ് അതിനിലുമുള്ള മഴയൊന്നും ഇല്ല
ഇല്ലല്ല അതെ അല്ല അങ്ങനെ മഴയൊന്നുമില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം എല്ലാ കൊല്ലുവും ഇപ്പോ അങ്ങനെണ്ടാവുണ്ടല്ലോ ഇപ്പൊ നമ്മള് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ എല്ലാ കൊല്ലും ഏകദേശം നല്ല മഴ കിട്ടാറുണ്ട് ആഹ് ഒരു ഓഗസ്റ്റ് ടൈമിലൊക്കെ അതാ ഞാൻ ചോയിച്ചത് ആഹ് അതന്നെ തോ തോടും കൊളങ്ങളൊക്കെ ഒണ്ടോ അട്ത്ത്- ആഹ് ടൗണിലാണല്ലേ ആയിശരി ആഹ് - എന്റെ കെട്ടിയോന് ഇന്ന് സണ്ടേക്കണല്ലോ എന്ത്- പരിപാടി ആഹ് അതെ അതെ മക്കളൊക്കെ ഫ്രീ ആയതണ്ട് അമ്ക്ക് ഫ്രീ-
ഹ് മദ്രസ് പോയി ഒരു മോന് കോളേജിൽ പഠിക്കാണ് അവന് ഹാപ്പൽ ആകാൻ വേണ്ടിട്ട് പഠിക്കാ-
ആഹ് ഓക്കെ ഓക്കെ പിന്നെ എന്താ ഇന്നെന്തായിരുന്നു സ്പെഷ്യല്-
ഇന്ന് ചപ്പാത്തീം-
ആ അത് ശെരി രാവിലെ തന്നെ ചപ്പാത്തിയാണല്ലോ എല്ല എല്ലാരും പറയും നമ്മള് നൈറ്റ് ചപ്പാത്തി കഴിച്ചാല് പിന്നെ ഡയറ്റിങ്ങ് ഉള്ളവർക്കൊക്കെ നല്ലതാണല്ലോ അതായത് ഇങ്ങനെ തടി കുറക്കാനൊക്കെ എല്ലാരും യൂസ് ചെയ്യും അപ്പൊ രാവിലെ തന്നെ കഴിക്കുമ്പോ ഇങ്ങനെ എല്ലാരും പറയല്ലോ എന്താ പറയാ തടി കൊറയും ല്ലേ നിങ്ങളൊക്കെ തടിയുള്ള
തടി ഇല്ലല്ല തടിയൊന്നുമില്ല ഞാൻ സ്ലിം ബ്യൂട്ടിയാ ആ ആ ഞാൻ തടി ഉണ്ടായിരുന്നു ഇപ്പൊ തടി കുറച്ചതാ ഞാന് ഇ ജോലികളൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ഉണ്ടാക്ക്ണ്ട്
ആഹ് ശരി ആഹ കൃഷികളൊക്കെ ഏതൊക്കെയാ ഉണ്ടാക്കുക ആ അത് ശരിയാ കൃഷികളൊക്കെ എങ്ങനെ നല്ല ഇഷ്ടാണല്ലേ ആ ഏതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് വീട്ടില്
വെണ്ട കുമ്പളങ്ങ
ആഹ് അങ്ങനൊക്കെ ഉണ്ടാക്കൂല്ലേ ആ ചോളം ആ അതൊക്കെ നിങ്ങള ആവശ്യത്തിന് തന്നെ കിട്ട ആവശ്യം അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കേണ്ടോ ആ ഓ എന്നാലും അയിനൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ എന്താറിയോ ചെയ്യും നമ്മള് ഏഹ അതന്നെ അത് എങ്ങനെ വളക്കെട്ടൊടുക്കൽ എന്താ
വളം സാധാ വളം മേടിച്ചിടും പിന്നെ വീട്ടിൽന്ന് പശുണ്ട് വീട്ടില് എന്റെ വീട്ടില് സ്വന്തം വീട്ടില് അവിടുന്ന് ചാണകം കൊണ്ടും
ശരി ആ പശൂക്കെ ഉണ്ട്ല്ലേ ആ അതെ ഈ പശുവിനൊക്കെന്താ തീ ഗിഫ്റ്റൊക്കെ കൊടുക്കല് നിങ്ങള്
പശൂന് സാധാ മറ്റേ തവിട് ഒ
ആ ആക്കെ കൊടുക്കൂലേ ആ പിന്നെ ഓര്ക്ക് കാര്യമായിട്ട് വെള്ളം തന്നെല്ലേ കഞ്ഞിവെള്ളം നല്ലോം അതില് പുണ്ണാക്കിട്ട് ആ അതെ ആ ആ അതെ ഇപ്പോ അങ്ങനെ കെട്ടാനൊന്നും സ്ഥലംണ്ടാവൂലല്ലേ അവിടെ അടുത്തൊക്കെ വയലും കാര്യങ്ങളൊക്കെ
ആഹ് എന്റെ വീട്ടിലാണ് എന്റെ സ്വ സ്വന്തം വീട്ടിലാ അതിന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടല്ല ആ അവടെണ്ട് പാടം പാടത്തിന്റെ അടുത്താണ് ഞങ്ങടെ വീട് നല്ല ഭംഗിയാണ് അവടെ കാണാൻ തോടും ഒക്കെ ആയിട്ട്
ആ മഴക്കെ പെയ്താൽ നല്ല രസ
ആഹ നല്ല രസാണ് അങ്ങോട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട് ആഹ ഞാനിപ്പോ പെരുന്നാളിന്റ ആ ലീവിന് പോയതാ പിന്നെ പോയിട്ടില്ല
ആ വെക്കേഷൻ ആകുമ്പം പിന്നെ അങ്ങനൊക്കെ പോകും പിന്നെ സ്കൂളും മദ്രാസും തുറന്നാ പിന്നെ ഒക്കെ കണക്ക് തന്നെ പക്ഷെ ഈ വയലും ഏരിയൊക്കെ ആവുമ്പോ നല്ല രസം ഈ സ്കൂളൊക്കെ വി ഞാനൊക്കെ ചെറിയതായ് സ്കൂളിൽ പോയിട്ട് ഇങ്ങന പാടത്തൂടൊക്കെ പോരെണ്ടേനി നിങ്ങള് വീട്ടിലി ഇങ്ങോട്ട് എത്തി കിട്ടൂല കാരണം ഈ പാടത്തിലും തോട്ടിലും കളിച്ചാട്ടേ ഏഹ അന്നോരഞ്ഞ പെൺകുട്ടികളായാലും ആങ്ങകുട്ടിയളായാലും ഒക്കെ ഇങ്ങനെ രസമാണല്ലോ കൊറെ കൊളത്തിൽ കല്ലിട്ടറിഞ്ഞാട്ടും തോട്ടില് കല്ലിട്ടറിഞ്ഞാട്ടും ഒക്കെല്ലേ പോര നമ്മള്
നല്ല രസായിരുന്നു പുസ്തകങ്ങളൊക്കെ ഒലിച്ച് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തോട്ടിൽ കൂടെ
ച നീച്ചലൊക്കെ ഉണ്ടാവും അയിന്റെടേല് അതന്നെ ഓ ഒരിക്കലും ഇല്ല ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലണെങ്കി അതാ
അതെ അതെ
വേറെള്ളോക്കെ നമുക്ക് ചിലപ്പോ തിരിച്ച് കിട്ടിന്നിരിക്കും പക്ഷേ സ്കൂൾ ലൈഫ് എന്ന് പറയണത് അത് പിന്നെ ഇനി ഒരിക്കല് ഇനി അടുത്ത ജന്മത്തിൽ നിന്നൊക്കെ പറയല്ലോ നമ്മള് അതൊക്കെ ഉണ്ടാവൊള്ളു മ അത്ര അതന്നെ നല്ല രസമാണ് ആ സ്കൂൾക്ക് പോണ പോ
ഉം ഉം ഞാൻ മക്കളോട് പറയും മക്കളോട് പറയും നിങ്ങക്ക് ആ കാലമൊന്നും കിട്ട ല്ലല്ലോ അപ്പൊ നിങ്ങൾക്കൊക്കെ വണ്ടിയിലണ്ട് കേറി പോയാ മതി നടക്കൊന്നും വേണ്ട അങ്ങനെങ്ങനൊക്കെ പറയ് -
ഓഹ് വണ്ടിയിലത് കേയറിയ ഇന്നാൾകുപിന്നമയ ആയ അവർക്ക് ലീവ ഒക്കെ ഉണ്ട്- ഞമ്മുക്ക് ഇത്ര ദിവസം മഴ പെയ്താലും ലീവൊന്നുല്ലല്ലോ നമ്മൾ രാവിലെ നീ ച്ച് രാവിലെ നീച്ച് ആ പണികളോക്കെ കഴിഞ്ഞ അുതും ഇപ്പത്തെും മാരിക്കല്ല പെരേത്തെ പണികളും തീർത്തിട്ട്ന്നെ നമ്മള് പോയ- എന്തെങ്കിലും ഒന്നോ രണ്ടൊ പണിയൊക്കെ എടുക്കെണ്ടയ്നി ഇപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ്- കാരണം ഏട്ടരക്ക് നീച്ചാലും ഓൽക്ക്- പണിയൊന്നും ഉണ്ടാവൂല ഓലെ പണി തീർത്തോൽക്ക് പോവാ അത് തന്നെ- ന്ന്ങ്ങട്ട് ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കണേ?
ഫുഡ് സാധാ ചോർന്നെ
ആഹ എന്തെലൊക്കെ ഉണ്ടാക്കണം അല്ലേ മ മഴ എങ്ങനെ ആവുമ്പോ നമുക്കൊരു മഴല്ലേ
ആഹ് മഴ ഉം മഴ കൊണ്ടുരാവിലെ മോളെ മദ്രസെ കൊണ്ടാക്കാൻ വേണ്ടി പോയി
ആ ആണല്ലേ നല്ല ദൂരണ്ടോ ആ അതെന്നെള്ളൂ ലെ എന്നാലും പിന്നെ ഒറ്റ ഒറ്റക്കാണാ പോലും കൂട്ടിനാരുംല്ലാ
ണ്ട് കുട്ടിയെളൊക്കെ ണ്ട് ക്ഷെ അവ്ട് ക്ക് ഞാൻ പോരണന്നുള്ള ഒരു നിർ നിർബന്ധണ് ആ ഹഹ ആ അഞ്ചാം ക്ലാസ്സിലാണ് മോള് മോന് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കയാണ്
ആ ഇങ്ങൾ എങ്ങനെ ചെടികളൊക്കെ എങ്ങനെ എന്തെങ്കിലും വളക്കെ ഇട്ട് കൊടുക്കോ നല്ല എല്ലാ ഐറ്റംസും ഉണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ചായിട്ട് കണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചുട്ട് എന്താ ഭയങ്ക ഇഷ് നമുക്ക് ചെലവർക്കണ്ടാവല്ലോ നമ്മള് വീട്ടില് പൂക്കളൊക്കെ ഉണ്ടാവുമ്പോ അത് ച്ച്ട്ട് ആ ആ ആ
പൂക്കളാണ്.
അത് തന്നെ അല്ലേ അത്രയ്ക്കും ഇഷ്ടല്ലെ എന്റെ ഉമ്മച്ചി ഇങ്ങളെ കാണണംന്നാല് എന്റെ ഉമാക്ക് എന്തര് ഇഷ് ചെടി ഭ്രാന്ത് ന്താന്നാ പറയമ്പ ഞ ഞങ്ങൾക്ക ഞങ്ങൾക്കൊക്കെ ഈ പ്രായ--ണ് ഈ പ്രായമായിട്ട് ഞങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ്ല്ല അഞ്ച് പെൺകുട്ടിള ന്റെ വീട്ടില് ആർക്കും ആ ഒരു താല്പര്യം ഇല്യ ഇമ്മാക്ക് എന്തൊരു ഇഷ്ട്ടാണോ എവിടെ പോയാലു അറിണോലും ഇല്ല അറിയാത്തവരൊന്നുമില്ല എവിടെ പോയാലും ചെടി ഇഷ്ടപ്പെട്ട കണ്ട അവിടെ ചോയിച്ചു വാങ്ങിപ്പോരും.
ഉപ്പ കൃഷിക്കാരനാണ് അപ്പൊ ഉപ്പക്ക് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ നല്ലോണം ഉണ്ടാക്കും.
ആ ഉണ്ടാക്ക ആ ആ ചെറുപ്പത്തിലെ അത് കണ്ട ണ്ട് പിന്നെ കൊറെ കെ അന്ന് കൂടി അവിടുത്തൊക്കെ ശീല ഉണ്ടാവല്ലോ ഓരോപ്പ
താല്പര്യല്ല അങ്ങനെ പച്ചക്കറി ഫ്രൂട്സ് അങ്ങനൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം അപ്പൊ ഇപ്പചീത്തറയു കുറേ ചെടി ഉണ്ടാക്കണ എന്തിനക്ക് പച്ചക്കറി ഉണ്ടാക്കി ക്കൂടെ പറിം ആ അപ്പൊ ആ അപ്പൊ അതും കൂടി രണ്ടും കൂടിം പിന്നെ ഞങ്ങള്പ്പോ പുതിയതായിട്ട് വീട്ന്നക്കാണ് ഇപ്പൊ ഒരു നാലു മാസ ആയിട്ടേ ഉള്ളൂ അപ്പൊ നല്ല മണ്ണാണ് ഉപ്പ് ആ അതില തന്നെ ഇണ്ടാവുള്ളൂ അതുപോലെ മാങ്ങ ചക്ക ഒക്കെ ഉണ്ടാക്കകിട്ട്ണ്ട് മാ ആപ്പൊ താ നാലു മാസം കൊണ്ട് നറച്ച് മാങ്ങണ്ടായിട്ടുണ്ട് ഹ ഹ ഹ
പെട്ടെന്ന് കായി
ആ അതന്നെ അതവര് രണ്ട് വർഷം കൊണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് വ തന്ന അതാണ് പക്ഷെ നാല് മാസം ആയപ്പോക്കെ
ന്നെല്ലേ ആ ങ്ങളത്ര വളം എന്തൊക്കെ ഇട്ട് നോക്കിട്ടേക്കരേ
ആക്ഷെ ആൾക്കാര് കാണുമ്പോ ഇങ്ങനെ പറയും ഇത് എന്താ പെട്ടെന്ന് ഇണ്ടായല്ലോ ഞങ്ങൾക്കും വേണം അങ്ങനെ എങ്ങനെ അപ്പൊ ഞാനിപ്പൊ എന്ത് ചെ ആ നല്ല ഉണ്ടായിട്ടുണ്ട് അത് പഴുക്കാത്തരു സൈസ് എന്നിട്ട് നമ്മള് ഇങ്ങനെ കടയിലൊക്കെ വെകുലേ അങ്ങനെ കുപ്പയിലകി
നല്ല നീളംണ്ടായിട്ട്ല്ലേ ആഅതന്നെ അതിന്എന്തൊരു ആ എന്തോ ഒരു പേരുണ്ടല്ലോ അയിന് കിളിച്ചുണ്ടമാമ്പഴം അങ്ങനെ എന്തോ ആണ് ആ അയിന് അതിന്ങ്ങനെ അത് അത് ഞാൻ പറയാൻ കാരണം മൂത്തമ്മന്റോടെ ഉണ്ടാക്കീന് അവിടെ ഓല് തേർക്ക് വലുതന റമ്പൂട്ടാന് സപ്പോർട്ടാ ഒക്കെ ബെൽഡ് ചെയ്തിട്ടുണ്ടാക്കും മിരണ്ട കൊലണ്ട് ഈ രണ്ട് കൊല്ലം കൊണ്ട് അയിന് എങ്ങനെ റേറ്റ് ണ്ടോ ആ ഒരു തൈയി വാങ്ങണേന് എങ്ങനെ റേറ്റ് ഒക്കെ വരുന്ന ഒന്നിന്
ആ നിങ്ങൾ കൊറ ഒരു പത്തിരുപ്പത് തൈയിൽ കിഴങ്ങ് തൈ പിന്നെ മാവ് ചഏ ത് ചക്കമരം പിന്നെ പേരക്ക പേരക്ക ഉണ്ടായി പിന്നെ റംബൂ റംബൂട്ടാൻ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആബിയ പറഞ്ഞ ഫ്രൂട്ട് ആ അങ്ങനെയുള്ള അബിയ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളൊക്കെ കിട്ടുന്നാന്നാ പറഞ്ഞത് എനിക്കറിയില്ലട്ടോ ഞാൻ
എങ്ങനെയാണ്
എന്താ അത് ഉണ്ടായിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ല
ഏ ഇല്ല്യ ലേ
അപ്പം പിന്നെ അങ്ങനത്തക്കെ ഇണ്ടാക്കാൻ ഇൻട്രസ്റ്റ് പിന്നെ മണ്ണൊക്കെ നല്ലായി രാവിലെ പെരപ്പണി കഴഞ്ഞാൽ തന്നെ അവിടെ നല്ല കുറേ അങ്ങട്ട് മാന്തയല്ലേ മാന്തിയെപ്പ നല്ല മണ് ഇന്ന് കുത്തും ചെയ്യും പിന്നെ അർഞ ആ ഈ ചോന്ന കളർ മണ്ണാണോ ഈ കറപ്പ് കളർ മണ്ണാണോ നല്ലത് നമ്മൾക്ക് അന്ന് പഠിച്ചീന്നത് കറുപ്പിലാണ് നല്ലത് ആ നല്ലതാന്ന് പറഞ്ഞേ കാര്യം കറുപ്പ് കളറിലാണ് ഒന്നുകൂടി വ വരുന്ന മണ്ണന്നൊക്കെ അങ്ങനെന്ന് പഠിച്ചൊരു ഓർമ്മുണ്ട് സ്കൂളിലൊക്കെ പഠിച്ച പഠിക്കണം ആ പ പറ്റുള്ളൂ കൃഷികളൊക്കെ ചെയ്യുമ്പോന്തത് അതി ഇതയ്നനുസരിച്ച് നമ്മള് വെള്ളൊക്കെ നനച്ച് കൊടുത്തിപ്പ ഓ പ്പർ മയായാലും ഈ കൃഷികളൊക്കെ ചെയ്യാണെങ്കിൽ അത് എന്തോ പോലെയാണല്ലോ അയിനൊരു ടൈം ഇണ്ടല്ലോ
അതെ അതെ പിന്നെ ഞങ്ങടെ ഇവിടെ വെള്ളള്ള ഏരിയാണ് അതുകൊണ്ട് പിന്നെ വേനക്കാലത്തും ബുദ്ധിമു
സുഖാണ് ബുദ്ധിമുട്ടൊന്നും വരൂല അതെ അതായത് ആ ടൈമിലായാലും നമ്മൾ വെള്ളല്ലെങ്കില് അത് പിന്നെ നോക്കാതായി അത് പിന്നെ ഒരു കാര്യത്തില് ഒക്കെ അതാവും വെള്ളം വേണം അത് ശെരിയാ വെള്ളത്തിന് ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത യ്നോട് പിന്നെ
ഉം അങ്ങനെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്ക്ണ് ഇപ്പോ അൽഹംദുലില്ലാഹ് അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടുന്നേക്കാളും നല്ലത് എന്തേലും പണി ഞമ്മളെ നമുക്കൊരു ശരീരത്തിനൊരു ഉന്മേഷാണ് മ്
എന്താറിയോ ഈ ചെടികളിതൊക്കെ ഇണ്ടാക്കുമ്പോ നമുക്ക് എൽ
ആ രാവിലെണീച്ചിട്ട് അയ്യോ എന്തൊരു സന്തോഷാന്നറിയോ മ് മ് ചെണ്ടുമല്ലി നറേണ്ടായിന്നു ചെണ്ടുമല്ലി മാങ്ങാനറിയോ ഇപ്പൊണ്ടായിരുന്നു ഇനിപ്പോ ആ തൈക തൊടുന്നുവെച്ചിട്ട് എന്തെ ഇപ്പോ ഈ ഓണം ഒക്കെ ആകുമ്പോഴേക്ക്
ആഹ ഇപ്പൊ ഈ പൂ കളുള്ള ചെടിനെ കാട്ടിലും ഉണ്ടല്ലോ ഇപ്പൊ ഈ നമ്മളെ ഈ എലകളുള്ള ചെടികള് ഏ പണ്ടക്കിടെ പൂക്കളുള്ള ചെടികളെ നല്ലോണം ഉണ്ടായർന്നു നമ്മള മുല്ല റോസ് ഇപ്പൊ മുല്ലായിപ്പൊ എവിടെ ഇല്ലല്ലോ
മുല്ല അങ്ങനെ കാണാറില്ല കുറ്റിമുല്ല ഒക്കെ ഉണ്ട് ചെലോട്ത്തൊ
ആ പക്ഷെ മുല്ലൊക്കെ പണ്ട് ഈ മുല്ലനെ സീസൺ ആയാല് അത് എന്നും എല്ലോ പെരേലൊന്നും ഉണ്ടാവൂലെട്ടോ ഏതേം പെരല ഉണ്ടാവും അത് ഉണ്ടാവണ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും കുറെ പറിച്ചായിട്ട് ഇങ്ങനെ തലയിലൊക്കെ വെ നല്ല മണാണല്ലേ അന് അതാത്തൊരു സ്മെല്ലാ അതെ ആ ആ അത് അതിങ്ങള് ഇങ്ങനെ വേറെല്ല ഇത് വീട്ടേക്ക് വരലാണോ നേരത്തൊയിട്ട് നിങ്ങള് അഡ്രസ് ഒക്ക കൊടുത്തലോ
ആ ഡ്രസ്സ് ഞാന് മീഷോന്ന് ഓർഡ്രിയ്യും അങ്ങനെ
ആ അങ്ങനെ ക്കല്ലേ ആ അപ്പൊ ഇതിനായിട്ട് ഒരു നയ്സറിയോക്കെണ്ടല്ല
ആ നഴ്സറി ഞങ്ങളുടെ തൊട്ടടുത്ത് ആ നേഴ്സറി ഞങ്ങളെ തൊട്ടടുത്ത് നഴ്സറി ആണ് ഇതിന്റെ ഇതിന്റെ മാത്രായിട്ട്ള്ളത് എല്ലാതുണ്ട് ചെ ചെടികളും പച്ചക്കറികളും ഇതേൾ അങ്ങനെള്ള എല്ലാതും ഉണ്ട് അടുത്തന്നേണ് അപ്പൊ അവിട്ത്തെ ഇക്കാക്ക വിളിക്കും ഇയ്യ് വായോ അൻക്കെന്താ വേണ്ടിച്ച തരാന്നൊക്കെ പറയും അപ്പൊ ഞാൻ ഇതുവരെ ചീര കൊട്ന്നിട്ട് പാകി പ ചീര മൊളച്ചില്ല
ആ അയ് ശെരി അയ് ഏത് ചോപ്പ് ചീരയാ മറ്റതോ ആ നല്ല രസാണല്ലോ ണ്ടായി ആ താളിച്ചൊക്ക കഴിച്ച നല്ല രസാ മുരിങ്ങക്കണ്ടാ അവിടെ കറ്മൂസ അങ്ങനത്തെ
മുരിങ്ങാ വെച്ചിട്ടുണ്ട് ഇപ്പ ഞങ്ങള് ഇരുന്നിട്ടല്ലേ ഉള്ളൂ-
ആഹ് അരിച്ചിട്ടുള്ളൂ ആഹ് അതെ മുരിങ്ങക്ക് പിന്നെ അങ്ങനെ എടുക്ക് നമ്മള് വെട്ടികൊട്ക് ക്കണം അല്ലെ അതിന് കൊമ്പൊക്കനെ വെട്ടി കൊടുക്കണ അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ- നല്ല ചെല്ത്ത എലകളൊക്കെ ഇണ്ടാവുംന്ന് പറഞ്ഞ ഉം-
ണ്ട് എന്റെ സ്വന്തം വീട്ടിൽ എല്ലാതും ഉണ്ട് പച്ചക്കറി ആയിട്ടും ഫ്രൂട്ടായി-
ആഹ് ഓക്കേട്ടാ ഞാൻ വിളിക്കട്ടാ ഓക്കെ-